ഹലോ- ആഹ് ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്ക-
പിന്നെന്തെക്കെണ്ട് വിശേഷ്
സുഖം സുഖായിട്ട് പോന്നു
സുഖായിട്ട് പോവുന്നു എങ്ങനെണ്ട് അവിടുത്തെ കാലാവസ്ഥെക്കെ?
ഇപ്പൊ മഴയൊന്നുംല്ല വെയില് ചെറുതായിട്ട് വൈകുന്നേര ആയല്ലോ?
അതേല്ലെ ആ ഞങ്ങളോട് ഇന്നലെക്കെ ന്ന ഇന്നലെ നല്ല മഴയായിരുന്നു പക്ഷെ ഇന്നിപ്പോ നല്ല സൂര്യൻ ചിരിച്ചുകൊണ്ട് ഇര് നിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥ പക്ഷെ എപ്പൊ വേണമെങ്കിലും മഴ പെയ്യ ട്ടോ അങ്ങനെ ടെന്റൻസി ആ ഉള്ള പ്പോ വൈകുന്നേര ആവുമ്പോ മഴ പെയ്യുന്നൊരു ക്ലൈമറ്റ് അല്ലേ? പ്പോ
ഇവിടെ ഇന്ന് രാവിലെ ആയിരുന്നു മഴ വൈകുന്നേരം വല്യ കൊഴ പ്പല്ല ക്ഷേ രാത്രിയാവുമ്പോ എന്തായാലും പെയ്യും
അതല്ലെ ആ പിന്നെന്താണു സ്കൂൾ പർച്ചയ്സ് അങ്ങനെ എന്തെങ്കിലക്കെ ഉണ്ടോ? കട കുട്ടി ഇല്ല ല്ല താലെ ആ ഓക്കെ ഓക്കേ പിന്നെന്താണ് ഫുഡ് ഇവിടെണ്ട് സ്കൂളുകാര്ണ്ട് മൂന്ന് പേരുണ്ട്. പിന്നെ ആ അത് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും ഇനി ബുക്ക് കവർ ചെയ്യാനും അങ്ങനെ എങ്ങനെയൊക്കെ- ഒരുപാട് കാര്യങ്ങുണ്ടല്ലോ പെന്റങ് ഉ ഉണ്ട് കിടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഈവനിങ്ങില് ചായ കുടി കഴിഞ്ഞോ
ചായ കുടിയൊക്ക കഴിഞ്ഞു നാലുമണയൊ എപ്പം കഴിഞ്ഞു
അതെ കറക്റ്റ് ടൈമന്റൊ തോന്നല്ലേ
അല്ല എന്ന ഇവിടെ സ്ഥിരം എന്നന്ന് നാല മണിയ ആകുമ്പോ ചായ ഇടും ആ സമയം ചായ പിടിച്ചില്ലെങ്കി എന്താ പോലെ
അതെല്ലേ ഞാന ഇന്നിപ്പോ നാല മണിക്ക ഫു് ലഞ്ച് കഴിച്ചത് ചോറ് നിന്നത് അതെന്ന വച്ചാ രാവിലെ നല്ല ലേറ്റ് ആയിട്ടാ എണീച്ചത് അ ബ്രേക്ക്ഫാസ്റ്റ് വൈകി അപ്പോ സാധാരണട്ട് എന്ത ലഞ്ച വൈകി പ് സ്വന്തം വീട്ടിൽ ഇങ്ങനെ നിക്കുമ്പോൾ ഭയങ്കര അലസത വരൂല്ലേ ആ ഒരു പ്രശ്നം അത്രേ ഉള്ള് ഹസ്ബൻഡന്റെ വീട്ടിലാണെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യൂട്ടോ എന്താണ് ആഹ് സ്കൂള് തുറന്ന കഴിഞ്ഞാ കറക്റ്റ് പിന്നെ പോണം അപ്പത്തിന് പോവും മുപ്പത്തൊന്നാം തീയതി പോകണം അങ്ങോട്ട് അപ്പൊ ഈ നമ്മൾ ഈ കാണുന്ന സ്വഭാവം ഒന്നുംല്ലട്ടാ ഭയങ്കര ടൈം ടേബിൾ അങ്ങനൊയിരിക്കും സ്വാഭാവികമാണല്ലോ അങ്ങനെ
ഇനിയിപ്പ ഈ ഞായറാഴ്ച വരില്ലേള്ളൂ
ഞായറാഴ്ച വരെ ഉള്ളൂ കഴിഞ്ഞു ഹ്ഹ്ഹ് ഇനിയ കേട്ടോ ഒരു കൊല്ലം കാത്തിരിക്കണം അടുത്ത വെക്കേഷന് വേണ്ടിട്ട് ഉ പിന്നെ വേറെ എന്താണ് എന്താ എന്തായാലും ഹോബീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
ബീസ് കേക്കാമോ
എന്താ എഴുതന്ന് ആഹ കേക്കാം കേക്കാം എന്ത് എഴുതുന്നു നോവലോ ആഹ കേൾക്കാം ആഹ ജേണൽ എഴുതും ഞാൻ കേട്ടുന്ന നോവൽ എഴുതും അല്ലേ ഞാൻ നോവൽ എഴുതുന്ന കേ ഏ നോവലിസ്റ്റ് ആണോ ഞാൻ സംസാരിക്കണന്ന് വിാരിച്ച ആ ജയണല്ല എഴുതാൻ നല്ല തന്നല്ലേ പിന്നെന്താ ആ ഉ പിന്നെന്താ ക്രാഫ്റ്റ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പാട്ട്ഷ്ടാണോ
ഹേയ്
പാട്ട് ഇഷ് ഇഷ്ടമാണോന്ന് ചോദിക്കാം ഇടക്കൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് നമ്മക്ക് ഹോളില് അത് കൊഴപ്പമില്ല കട്ട് ചെയ്യേണ്ടട്ടോ ക് ചെയ്യണ്ടാ എട അതെ അത അവിടുത്തെ കൊഴപ്പാന്ന് എനിക്ക് തോന്നി എന്റെ ഞാൻ പറയുന്ന നന്നായിട്ട് കേൾക്കണില്ലേ
അത് കേക്കാ കേക്കാ ഇവിടെ
ക്ലിയർ അതെല്ലെ ആ ഇപ്പൊ കേക്കുന്നുണ്ടെനിക്ക് പിന്നെന്താ എനിക്കും പാട്ട് ഭയങ്കര ഇഷ്ടാ ആരെയാണ് ഏത് സിംഗറെ യാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ എന്തേലും ഉണ്ടോ
അങ്ങനൊന്നുല്ല എല്ലാ ഇഷ്ടം എല്ലാരും ഇഷ്ടം
മലയാളം ഹിന്ദി തമിഴ് അങ്ങനുണ്ടോ
മലയാളം കേക്കും തമിഴും കേക്കും
ഹിന്ദീം കേക്കും ഹ അതന്ന ഹ ഹ ഹാ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടാ ഭയങ്കര ഇഷ്ടംന്ന് പറഞ്ഞഴിഞ്ഞാൽ കുറച്ചൊക്കങ്ങനെ പാടൻ ഇഷ്ടാണ് എന്നാല് കൊറച്ച് എ എന്താ പറയാ ചെലപ്പോ സ്ട്രൈക്കിങ് ആയിട്ടുള്ളത് ചെല ചെലപ്പോ ഇപ്പം തോന്നുന്ന പാട്ടുകൾ ഇപ്പം ഉം പാടും ഇപ്പ നടക്കും പക്ഷെ കൊറച്ച് കഴിഞ്ഞാ തോന്നും ഓ എത്രാ നാളാ ഈ പാട്ട്ന്നെ പാ അത് രസമല്ലന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കോയ് ഹ ഹ ഹ്‌ഹാ ആ ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകള് പാട്ടുകൾ പിന്നെ ആ സമയത്ത് മാത്രല്ലേ ഓടൂ അത് കഴിഞ്ഞാ പിന്ന നമ്മളാ മെലഡീസ് തന്നൊയിരിക്കും നമുക്ക് ഇഷ്ടം അല്ലെ
അവിടെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യോ
ക്രാഫ്റ്റ് വലുതായിട്ടൊന്നുല്ല എന്നാലും സ്റ്റിച്ചിങ്ങ് ഇഷ്ടാ എന്നച്ചിട്ട് പൊറത്ത്ക്ക് സ്റ്റിച്ചിയ്ത് കൊടുക്ക ഇപ്പ അങ്ങനൊന്നുല്ലാട്ടാ സ്വന്തം സ്വന്തത്ത് എനിക്ക് വേണ്ടിട്ട് എന്റെ മോൾക്ക് വേണ്ടിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാ അത് ഭയങ്കര ഇഷ്ടാ ചെറുതായിട്ട് കുർത്തീസ് ഒക്കെ അടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യോ
സ്റ്റിച്ച് ചെയ്യൂല്ല
ഉം അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ
ഇൻട്രസ്റ്റ് ഇണ്ട്
അതേല്ലേ ഉം ആ നമ്മക്ക് പക്ഷെ നമ്മ ക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യാണത് എസ്പെഷ്യലി നമ്മൾ ലേഡീസിന് അല്ല എന്തായാലും നമുക്ക് ഡ്രെസ്സ്ന്ന് വെച്ചാൽ തരം തരം നമ്മൾ ഡിസൈൻ ചെയ്ത് നമുക്ക് ചെയ്യാലോ സ്വന്തമായിട്ട് ഐഡിയ ഇണ്ടെങ്കി നല്ല സുഖാൺട്ടോ അത് പിന്നെ ഹലോ കേൾക്കണില്ലേ എന്താ പറയുന്നത്
ഇപ്പം കേക്കാമോ
എനിക്ക് കേക്കാം എനിക്ക് കേക്കാം എനിക്ക് കേക്കുന്നുണ്ട്
എനിക്ക് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നേണ് ഇഷ്ടം അങ്ങനെ ഡ്രസ്സ് ചെയ് അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം
അതേല്ലേ
അത് ഞാനിപ്പം കൊണ്ട് കൊടുത്തിട്ട് അവരടടുത്ത് പറയും അല്ലാതെ ഇപ്പൊ സ്വയം ഞാൻ ചെയ്യുന്നില്ല മിഷേനില്ല
അ ആ ഹാ ഹും ഹ് സ്വയം ആ പഠിച്ചു കഴിഞ്ഞാല് മെഷീൻ ഒക്കെ വാങ്ങാവുന്നോള്ളൂ പ്രശ്നുല്ല വല്യ ക്ഷെ നമ്മള് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നിട്ട് നമുക്കൊര് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല സുഖാട്ടോ ജസ്റ്റ് ഒരു അഞ്ച് രൂപേടെ നൂല് വെച്ചിട്ട് നമുക്ക് അഞ്ഞൂറും ആയിരോ ക്കെ വാങ്ങിക്കാം ക്ഷേ നമ്മൾ ക്ക ഒരു കോൺഫിഡൻസ് വേണം അത് വേറെ ഊം പിന്നെ പഠിച്ച് ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോ അതിനെക്ക അതാണ് ഏറ്റവും ബെറ്ററ് ഇപ്പൊ കൈത്തൊഴിലായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് പല പല ഓപ്ഷൻസ് ഇപ്പ ഉണ്ടല്ലോ നമുക്ക്
എന്ത്
അല്ല അവടപ്പം തയ്ക്കൂലോ
ക്ക്താ ഞാൻ പറഞ്ഞേ കോൺഫിഡൻസ് ലെവല് വളരെ കൊറവാണ്
എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഇത്പ്പം മിഷീന്ണ്ട്
ഞാൻ മിഷീനോക്കെണ്ട് ആത്മവിശ്വാസ ന്നുള്ള സംഭവം ഒരു കിലോ വാങ്ങാൻ കിട്ടോ ഇണ്ടെങ്കി ഞാൻ വാങ്ങി അച്ഛനെ പേടിയാണെനിക്ക് അവരെന്ത് വിചാരിക്കും അതങ്ങനെ ശെരിയാവോ കൈക്കുഴിടെ അവടെ ശെരിയാവോ നെക്കിന്റെ അവടെ ശെരിയാവോ ഒക്കെ ബ് സ്ലിറ്റിന്റെ അവടെ ശെരിയാവോ ഒക്കെ ആവശ്യമില്ലാത്തൊര് ടെൻഷനാണ്. അപ്പൊ ഞാൻ വിചാരിക്കും വെറുതെ എന്തിനായി ടെൻഷൻ എട്ക്കണേ ഞാൻ എനിക്ക് മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിക്കും
എല്ലും ക്യാൻസയ് ഇപ്പൊ സ്വയം സ്വയം ചെയ്യുന്നല്ലോ അതിപ്പോ കാ ണുന്നവര് കൊള്ളാന്ന് പറയുന്നുണ്ടല്ലോ
ആഹ് തീർച്ച യായും വെഡ്ഡിങ്ങിനൊക്കെ വന്ന് കഴിഞ്ഞാൽ ഞാൻ പാർട്ടി വെയ്റൊക്ക ഇടല് എന്നാലും പേടിയാണ് കുട്ടി അതാണ് ആത്മവിശ്വാസം ഒന്ന് കൊറച്ച് ആവശ്യണ്ട്. അത് ആഹ് വര്ത്തണം എങ്ങനെങ്കിലൊക്കെ കൊറച്ച് പിന്നെന്താ വേറെ എന്തൊക്കെണ്ട് അതെ സ്വയം വരണം അത് നമ്മള് തന്നെ നമ്മക്കൊരു നല്ലൊരു എയിംമ്ണ്ടെങ്കി നമ്മക്കത് വരും അപ്പം കാരണം മോട്ടിവേറ്റ് ചെയ്യുന്നതിനൊരു പരിധിയില്ലേ അതിന്റെപ്പറം നമ്മള് സ്വയം തന്നെ തീരുമാനി ക്കാലോ അതാണ്
വേറെ എന്തോ ഹോബീസ്
വേറെ ഹോബീസ്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്ക ഏ പിന്നെന്താ യൂട്യൂബിലിങ്ങനെ റീൽസ് കണ്ടോണ്ടിരി രിക്ക സ്ക്രോളൈതു സ്ക്രോളൈതു പോകാ അതാ നല്ല സുഖള്ളരു ഏർപ്പാടാണത് അവടെ കാണില്ലേ
ഇവിടെയുണ്ട്
റ്റെ ഭയങ്കര അഡിക്റ്റഡ് അല്ലാ തോന്നണ്ല്ലേ
അഡിക്റ്റഡ് അല്ല അത് ഞാൻ എട ക്കീസ്
എടക്ക് എടക്ക് വെച്ച് എന്താ പറ്ഞ്ഞേ ഹലോ ആഹ് ആഹ് ആഹ് അതല്ലെ ആഹ എന്നിട്ട് അതല്ലെ ആ ഞാൻ സ്കൂള് തുറന്നാലും പക്ഷെ സ്കൂൾ തുറന്നാ എന്താന്നറിയോ നമ്മള ഇതിനേക്കാൾ ഞാൻ ഇതിനോളും ഭയങ്കര ചിട്ട കാണിക്കും അതായത് പംഗക്ച്വാലിറ്റി കാണിക്കും അപ്പൊ എനിക്ക് ഇപ്പ ഉള്ളനെ എക്കാളം കൂടുതൽ ടൈമ ഫ്രീയ അപ്പൊ ഒരുപാട് കുട്ട- കുട്ടികളും പോയി എനിക്ക് ഒരുപാട് ഫ്രീ ടൈംമാണ് അപ്പൊ അങ്ങനെ ആകുമ്പോ പിന്നേ നമ്മൾ ആ യൂട്യൂബിലേക്ക് തന്നെ വീണ്ട യൂട്യൂബോ ഇൻസ്റ്റ ഇൻസ്റ്റ ഒക്കെ വളരെ കുറവാ യൂട്യൂബില
അല്ല അപ്പൊ ഈ സ്റ്റിച്ചിങ് തന്നെ കൊറച്ചൂടെ സൂപ്പർ ആക്കണം
അതെ അതാണ് എല്ലാരും പറഞ്ഞത് ഇഷ്ടം പോലെ ടൈം ഉണ്ടല്ലോ ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത് ഇയാളെ പോയി ചോദിച്ച അതേ ചോദ്യം ചെയ്യണം ആ അതെ ഇ ഇതുപോലെ മോട്ടിവേഷന ഒക്കെ കെട്ടിക്കഴിഞ്ഞാ ചെയ്യണം പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ വീട്ടിലെ മെഷീൻ ഉള്ളത് ഹസ്ബൻ്റിൻ്റെ വീട്ടില് മെഷീൻ ഇല്ല ഇവിടത്തെ മെഷീൻ ആരും യൂസ് ചെയ്യൂല ആ ഉസൂ ഇല്ല എവിടെന്ന് കൊണ്ടോയ്ക്കോ എന്നൊക്കെ എറ അടു പറയും പിന്നെ ഞാൻ പറയും ജസ്റ്റ് ഒരു ഒന്നും വേണ്ട ഒരു തലയണ കവ നമ്മുടെ അത് കീ കഴിഞ്ഞാൽന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണെങ്കിൽ ഒരു വീട്ടിൽരു മെഷീൻ വേണം അപ്പൊ ഞാൻ പറയാ അത് കൊണ്ടണ്ട് ഞാൻ വാങ്ങിച്ചോണ്ടന്ന് പറയായും പക്ഷെ ഞാൻ പിന്നെ അവിടത്തെ കഴിഞ്ഞൽ നമ്മളിങ്ങനെ ആ എന്താ പറയാ ബിസിയ ഒക്കെ ആവുമ്പോ ഞാ വിജാക്കാം ആ വെറുത ഇരിക്കാം അ നല്ല എന്നാ പിന്നെന്താ ഓൺലൈ ഡ്രസ്സ് വാങ്ങിക്കാറുണ്ടോ
ഇല്ല എനിക്കൊരു ഒക്കെ ഒരു പണി കിട്ടി പിന്നെ വേങ്ങിച്ചിട്ടില്ലേ
അതെ എനിക്ക് ഞാൻ- പണി കിട്ടാറുണ്ട് പക്ഷെ റിട്ടേൺ പോളിസി ഉള്ളത് നോക്കിട്ട് ഞാൻ വാങ്ങിക്കും എന്നിട്ട് എനിക്ക് അത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻത് റിട്ടേൺ ചെയ്യും അപ്പൊ നമ്മൾ ശ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി റിട്ടേൺ പോളിസി ഉള്ളത് നോക്കി വാങ്ങിച്ചാൽ മതി
റിട്ടേൺ പോളിസി ഉള്ളത് നോക്കി തന്നെ വാങ്ങിയ പക്ഷെ സാധനം വന്നപ്പോ ഉദ്ദേശിച്ച- സാധനം അല്ല
ആ അതെ അത് ശരിയാണ്
പിന്നെ ആ ഒരുരിതങ് പോയി
അതല്ലേ ആഹ അതെ എനിക്ക് ഇടക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടക്ക് പിന്നെ ഞങ്ങക്ക് എ ഫംഗഷൻസ് ഒക്കെ വരുമ്പോൾ പോയി വാങ്ങിക്കും പക്ഷെ ചില സമയത്ത് ഞാൻ വിചാരിക്കും എന്താ പറയാ അങ്ങനെ നല്ല നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിനൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിക്കും രണ്ടും ചെയ്യാറുണ്ട് കേട്ടോ
ഇതാകുമ്പോ പോയി ട്രയൽ ചെയ്ത് നോക്കാലോ
അതെ അതെ അതരു വല്യാ കാര്യമാണ് ട്രയല് ചെയ്ത് എത്രെണ്ണം ട്രയൽ ചെയ്യ നമ്മളപ്പോ ഉള്ളൂ
ആ എന്താ അവിടെ ചെന്ന് നോക്കുമ്പോ സൂപ്പറ ആണ് വീട്ടിൽ വരുമ്പോ പിന്നെ നോക്കുമ്പ വേണ്ടായിരുന്നു
അട്ട ഞാൻ വിളിക്കാ ട്ടോ ഞാ വൈകിട്ട് വിളിക്കാട്ടോ ഓക്കെ ബൈ ഓക്കേ ബൈ